ഹലോ ഹ്
ആഹ് കേക്ക്ണില്ലേ
ആഹ് കേക്കാം പറഞ്ഞോ
എന്താ വിശേഷങ്ങളൊക്കെ
ഓഹ് ഇവിടെ സുഖവായിട്ടിരിക്കുന്നൂ
ഓഹ്
ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോ
ഇല്ലേ കഴിച്ചിട്ടില്ലാ കഴിക്കാനൊരുങ്ങണ്ള്ളൂ ഞാന് കൊറച്ച് തിരക്കിലായി പിന്നെ കഴിക്കാന് ഒര്ങ്ങണ്ള്ളൂന്ന്റയാ മുരിങ്ങണ്ട് തോരം വെച്ചിട്ട് അതൊന്നാവണം വേറെക്കായി കുമ്പളങ്ങക്കറീ വത്തല് മീന് വർത്തിട്ട്ണ്ട് ഇനി മുരിങ്ങാത്തോരനും കൂടെ റെഡിയായ ഫുഡ് കഴിക്കാന്
ആഹ്
കഴിഞ്ഞാ
ഇല്ല ല്ല ല്ലാഹ് ഇവിടെ ഏഹ് ക്കെ ചോറ് വെച്ചോണ്ടിരിക്കിയാ ചക്ക വേവിക്ക്ന്ന് ഏഹ് മീൻകറി വെക്ക്ന്ന് അങ്ങനെല്ലാം വെച്ചൊണ്ടിരിക്കുവാ ഒന്നും ആയില്ല
ആഹ്
പിന്നെന്തോ ഉണ്ട് ഏഹ്
ചക്കകൂട്ടാനും മീൻ കറിലേ
ആഹ് യൂട്യൂബ് ചാനല്ല്കളൊക്കെ കാണാറുണ്ടോ
ആഹ് ചെല ഉം ചാനലൊക്കെ കാണാറ്ണ്ട്
ആണോ ഞാനെ എപ്പഴും യൂട്യൂബ് ചാനല്ല് കാണാറുണ്ട് ഞാനെപ്പഴും ഓരോ രോ യൂട്യൂബ് ചാനല് എട്ത്ത് വച്ച് കാണറുണ്ട് ഏഹ് മറ്റേ അസ്ലി മലയാളം ബ്യൂട്ടി വ്ലോഗ്സ് ക്കെ കാണാറുണ്ടോ ഗ്ലാമി ഗംഗാ
ഇല്ല ഇല്ല അതൊന്നും കാണാറില്ല
ഇല്ലേ
ഇല്ല
പിന്നെ എന്താണ് ഹോബി വേറെ അല്ലാതെ ഒന്നും കാണത്തില്ലേ മറ്റേ യൂട്യൂബ് ചാനൽസ് ഒന്നും
എനിക്ക് എങ്ങനെച്ചാല് പിന്നെ രാവിലെ ആകെ ബിസി ആയ്രിക്കും മക് ക്കക്ക് മദ്രസാ സ്കൂള് അങ്ങനെയൊക്കെ ഒള്ള തെരക്കായിരിക്കും മക്കള് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് വീട്ടിലേ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കേറി ഒന്ന് കൊറച്ച് നേരത്തെ ഒരു കാണലേ ണ്ടാവൊള്ളൂ അത് കഴിയുമ്പോതിന് മ ക്കൾ തിരിച്ച് വെരാനാവുല്ലേ അപ്പതിന് അവർക്ക് ചായ എന്തെങ്കിലൊക്കെ പലഹാരവും കാര്യങ്ങളൊക്കെ ണ്ടാക്കണം അങ്ങനേ പിന്നെ വീണ്ടും തിരക്കായിരിക്കു എണ്ണക്കടി എപ്പഴും ഒന്നും എണ്ണക്കടി ണ്ടാക്കൂലാ എപ്പഴെങ്കിലൊക്കേ വല്ല പഴമ്പൊരിയോ അല്ലേ പൊക്കവടാ അല്ലെങ്കി ഉണ്ണിയപ്പം അങ്ങനെ എന്തെങ്കിലും ഒക്കെ അവർ വരുമ്പത്തെന് ഇണ്ടാക്കി വെക്കും അല്ലെങ്കി പിന്നെ നല്ല കപ്പണ്ടെങ്കി കപ്പ പുഴുങ്ങിക്കും അവില് കൊഴച്ചക്കാ ഉം അതുപോലെ അരിവറുത്ത് ഉണ്ടായാക്കീട്ട് അങ്ങനെ കൊടുക്കും തേങ്ങേ ശർക്കരേക്കെ ഇട്ട്
അൻസ് ഏഹ് വീട്ടി ചെടികളൊന്നുല്ലേ
ഇല്ല വീട്ടില് അധികം ചെടികൾ ഇല്ലാ ചെറിയ ചെടികളൊക്കെ ഉള്ളൂ
അതേ ഒള്ളല്ലേ ആഹ് പച്ചക്കറി കൃഷിയോ
ആഹ് പച്ചക്കറി കൃഷിയക്കെ ചെടീടെ അട്ത്തൊക്കെ ആയിട്ട് ഞാൻ ഒണ്ടാക്കിയിട്ടുണ്ട്
ആണോ വീട്ടിൽ വസ്തുവൊക്കെ ഒണ്ടോ ഐ മീൻസ് അടുത്ത് വയലോ അങ്ങനെയൊക്കെ
ആഹ് ഇല്ലാ അടുത്ത് കായലില്ല ഞങ്ങള് റോഡാണ് പിന്നെ റോഡിന്റെ വക്കത്താണ് വീട്
ആണല്ലേ നിങ്ങൾ അവിടൊക്കെ അടുത്തടുത്തടുത്ത് വീടുകളാ അല്ലേ
ഉം അടുത്തടുത്ത് വീടുകളായിട്ട് അങ്ങനെ കടകളും ഉം
ആഹ് അത് ഓരോരു ത്തരോരുത്തരാ ആഹ് പിന്നെ എന്തോ ഒണ്ട്
ഇല്ലല്ലാ പൂച്ചാ ഇല്ല വളർത്തണൊന്നുല്ലാ പൂച്ചകളുണ്ട് ഞമ്മളടുത്ത് ആ ഉം വെറുതേ വെരും അല്ലാതേ വളർത്തണൊന്നും ഇല്ല കുട്ടികള് മീന് വളർത്തണണ്ട് മഴ വാഴ
ഏഹ്
വാഴ വാഴാ ടൂ ആഹ് അത് കണ്ടിട്ടില്ലാ
ഇല്ലാ വാഴാ ടൂ ഓഹ് വാഴ അതെയോ ഞാൻ കേ ട്ടത് ബാലാ ബാലാന്നാ
ആഹ് അത് ശെരി
ഉം വാഴ ട്യൂവിനാത്ത് എന്തുവാ കഥാ
കാര്യക്ക് ക കധാരണ ഈ ചെറുക്കന്മാരെ പോ ത്തെ കാര്യങ്ങളും അതൊക്കെയാണ് അടീ പിടീ അങ്ങനേ
ആഹ് തിയേറ്ററി പോയാണോ കണ്ടത്
അല്ല അങ്ങനെ പോവാറില്ല ഞങ്ങള് വീട്ട്ന്നൊക്കേ എങ്ങനേ ഈ ഫോണില് അങ്ങനെ കാണലുള്ളൂ അല്ലാതെ തിയേറ്ററി പോയി കാണലില്ല
ഉം ആഹ് അതെയോ ഉം കുട്ടികളൊക്കെ ആയിട്ട് ബീച്ചിലൊക്കെ പോകുവോ
ആഹ് അങ്ങനെക്കെ പോകും പോയി കഴിഞ്ഞ വെക്കേഷൻ സമയത്തൊക്കെ പോയി മക്കളും ആയിട്ട് പിന്നെ ഞങ്ങള അടുത്തൊരു പാർക്ക്ണ്ട് അവിടെക്കെ പോയി മ ക്കളായിട്ടൊക്കെ കൊറച്ച് നേരം അവർക്ക് കളിക്കാനും ഇതിനൊക്കെ അതുപോലെ പെന്നാള് പെരുന്നാള് കഴിഞ്ഞലോ പെരുന്നാൾ സമയങ്ങളിലൊക്കെ പോയീ പിന്നേ ഉം അങ്ങനെയൊക്കെ തന്നെ വ്ടെ അടുത്ത് കോളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോവും അവര്
ആഹ് മോളെ പ്ലസ് ടു കഴിഞ്ഞ് എന്തിന് വിടാനാ
മോളെ പ്ലസ് ടു കഴഞ്ഞീട്ട് അവള് മാർക്കിനൊക്ക അനുസരിച്ച് എന്തെങ്കലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് മാർക്കൊക്കെ നോക്കട്ടെ ന്നിട്ട് അവൾക്ക് എഞ്ചിനീയറിങ്ങിന്റെതിന് നോക്ക നാണ് ആ ഓര് ഡ്രൈവർ ആയിട്ടാണ് വർക്കെയ്യുന്നത്
ആഹ് ആഹ് അതെയോ ആഹ്
വിടെ അമ്മക്കണ്ടോ
ആഹ് ഉണ്ട് അമ്മ ചക്ക വെക്കുന്നു ചക്കേം മീൻകറി
ആഹ് ന ശരി പിന്നെ. ഉംമ്
പിന്നെ എന്തോ ഈ കൊടങ്ങൽ എന്ന് പറയുന്ന ചെടിയെ പറ്റി കേട്ടിട്ടുണ്ടോ?
ഉം, ചിലപ്പോ അവിടെ വേറെ എന്തെങ്കിലും, ഞങ്ങക്ക് ഇവിടെ വേറെ എന്തെങ്കിലും ഒക്കെ ആയി പറയാ, ചെടി കണ്ടഴിഞ്ഞാലൊക്കെ അറിയോ? ആ.
നീരെടുത്ത് നമ്മൾ തലയിലൊക്കെ തേച്ചു കിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ് പിഗ്മെന്റേഷന ഒക്കെ മാറിക്കിട്ടും.
അതലേ ഉമ
ഇപ്പോ പുതിയ കോട്സെറ്റ് എന്ന് പറഞ്ഞ ഡ്രസ്സ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് ഇട്ടിട്ടുണ്ടോ കോട്സെറ്റ്?
ആ ടോപ്പും പാന്റും അല്ല എനിക്കില്ല മോൾക്ക്ണ്ടത്.
ആ, ആ, ആ, ആ.
ഉം, ഉം.
ആ, അത് ഞാൻ ഇങ്ങനെ ചുരിദാറാണല്ലേ ഇടുന്നേ.
ആ.
പിന്നെ എന്താ ഞാൻ ചോദിച്ചതാ അതിന്റെ പുതിയ മോഡൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ടുണ്ടോന്ന് ചോദിച്ചതാ, ഉം.
ആ. ആ. പുതിയ മോഡൽസ് ചെലപ്പോ പെരുന്നാക്ക് അതല്ല എടുത്തത് പെരുന്നാക്ക് അവൾക്ക് എടുത്തത് ഒരു ഗൗൺ ആയിട്ട് പിന്നെ ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് അല്ല ഗൗൺ അങ്ങനെ അതാണ് എടുത്തത്.
എ, എ.
ഞാന്‌ ചുരിദാറു ആണ് എടുത്തത്. എന്താ ഇടാർ ചുരിദാറാണോ ഇടാറ്?
ഞാ എല്ലാം ഇടും. ഞാൻ മെയിനായിട്ടു ഇടുന്നത് ചുരിദറ. പിന്നെ ജീൻസും ടോപ്പും ഇടും, അല്ലാതടും എല്ലായിടും. ഉം. പക്ഷേ, ഒരുപാട് ഇടുന്ന ചുരിദാറാ മെയിൻ ആയിട്ട്.
ആ, ആ, ആഹ് ശരി എവിടെന്ന് പഠിച്ചിരുന്നേ?
പഠിച്ചിരുന്നത് ഏഴ് വരെ ഒരു സി ബി എസ് ഇ സ്കൂളിലായിരുന്നു. പിന്നെ എ എട്ട് തോട്ട് പ്ലസ് ടു വരെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പിന്നെ കൊ ട്ടാരക്കര കോളേജ്, അറിയാമോ ഗ്രഗോറിയോസ്? ഇല്ല അത് കേൾക്കാൻ വഴിയില്ല. ഉം, ഹലോ, ആ. ആ, കേക്കാം, കേക്കാം.
ആ.
ആ, അങ്ങനെ പേര് കേട്ട കോളേജിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല.
ഉം, ഉം. പിന്നേ എത്തുല്ല പിന്നെ വേറെ എന്തൊക്കെ ന്നിട്ട് വിശേഷങ്ങളൊക്കെ?
വേറെ വിശേഷംന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ പേര് പറയാം കെ മിക്കൽ സ് ഞാൻ ഡവിന്റെ എക്സ്ഫോളേറ്റിംഗ് ബോഡി വാഷ് യൂസ് ചെയ്യും. ബോഡി വാഷ് പിന്നെ വാസലിന്റെ ആ, വാസലിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഉം. പിന്നെ, മറ്റേ, ആ. ഹ് കുറച്ച് ബോഡി വാഷ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പെറോബാറിന്റെ സോപ്പ് അങ്ങനെ, അങ്ങനെ കൊറെ, കുറെ, കുറെ ഇതൊന്നും ഇത് ഞാൻ ഇതൊന്നും എന്റെയല്ല എന്റെ അനീത്തിയുടെയാ. ഞാൻ യൂസ് ചെയ്യുന്നത് പെറോവാറിന്റെ സോപ്പ് മാത്രമേ ഉള്ളൂ ആ, ആ, സോപ്പ് ത നമ്മുടെ ആന്റിബാക്ടീരിയൽ ഗ്രോത്തിനെ സഹായിക്കും ഉം
അത് ശരി മ
പിന്നെന്തോയുണ്ട്
എന്താ അങ്ങനെ പോണു എന്താപ്പ കൊഴപ്പൊന്നുല്ല എന്താപ്പ വീട്ടില് ഇരുന്നിട്ട്- ഇപ്പ എന്താ പരിപാടി ഇങ്ങനെ പഠിപ്പിക്കലും ഇതും കഴിഞ്ഞ് കഴിഞ്ഞാ-
ഞാൻ സൈലത്തിന്റെ ക്ലാസ് എടുത്ത് കാണുന്നുണ്ട് ഉം ഉം മോൾ എവിടെയാ ഓൺലൈൻ ആയിട്ട് ട്യൂഷന് പോവുന്നെ
ഓൺലൈൻയിട്ട് അവള് എജുപോർട്ടിന്റെ ഇതിലാണ് ചേർന്നിട്ടുള്ളത്
ആഹ് ആഹ് ആണല്ലേ അത് നല്ല ട്യൂഷനാ
പിന്നെ മക്കള് വീട്ടിൽ വന്നിട്ട് അങ്ങനെ പഠിപ്പിക്കായിരിക്കൂല്ലെ
ആഹ് അതെ അതെ അതെ
ഉം
അവരെടുത്തു പോയി പഠിപ്പിക്കുന്നുണ്ട് ഉം അയിന് മൂവായിരം രൂപാ ഫീസ് വെരുവാ പത്തു മൂവായിരം രൂപ തരും അവര്
ആഹ് ആഹ് അയ്ശരി ഉം എന്തെങ്കിലൊക്കെയൊരു- ഒരു കൊഴപ്പമില്ലാതെ അങ്ങനെ പോവാലോ
ആഹ്
വയറെന്താ അങ്ങനെ ഇ പോണു ഇതിന്റെ ഇടയിലൊക്കെ യൂട്യൂബും ചാനലൊക്കെ കാണാൻ ടൈമ് കിട്ടാറുണ്ടോ
ആഹ് ഞാനെപ്പോഴും യൂട്യൂബിനകത്താ കുട്ടികളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് സമയുണ്ട്
ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ
ഉം ഉം ഉം എവിടെ സ്വന്തം വീട് മലപ്പുറത്തെന്നയാണോ ആഹ് അത് ഇനി ആഹ് ഞാൻ ഇനിയും കല്യാണം കഴിക്കണോന്നു ആലോചിക്കുവ കഴിക്കണ്ടന്നാ വിചാരിക്കുന്നെ ആഹ് പിന്നെ എന്തോയുണ്ട്
വേറേ എന്താ അങ്ങനെ പോണു കൊഴപ്പില്ല
ആഹ് മഴയുണ്ടോ
മഴ ഇപ്പൊ ഒന്ന് ചെറിയൊരു മഴ പെയ്ത് തോർന്നു നല്ല മഴയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആഹ് ചെറിയ ആള് ഓട്ടോയിൽ പോവും സ്കൂളിലേക്ക് വലിയ ആള് പിന്നെ നടന്ന പോവാളേ ദൂരം തന്നെയെള്ളു ഒരു ഒന്നര കിലോമീറ്റർ പോയാ മതി അപ്പൊ അവരൊക്കെ നടന്ന്- രണ്ടാളും നടന്നിട്ടാണ് പോവല് രണ്ടാളും ഒരു സ്കൂളിൽ തന്നെയാണ് പ്ലസ് ടു പഠിക്ക പിന്നെ മോളും എട്ടാം ക്ലാസ് പഠിക്കണ മോനും അവര് രണ്ടാളും നടന്നു പോവും
ആഹ്
ചെറിയാള് ഓട്ടോയിലും പോവും
ഉം
ഇവടെ അടുത്തന്നെയാണോ സ്കൂളൊക്കെ
ആഹ് അവിടെയോ
ആ ഇവിടെ തന്നെ രണ്ട് കിലോമീറ്റർ ആ ഒന്നര രണ്ട് കിലോമീറ്ററിന്റെ- അത്ര ഇത്ണ്ട് വ്യത്യാസണ്ട് ഞമ്മളെ വീട്ട്ന്ന്
ആ ആ ആ ആ ആ ഉച്ചക്കെത്തേക്കള്ള ഭക്ഷണ ഒക്ക ആയോ
ആ ആയി ഭക്ഷണക്കായി റെഡി ആയിക്കുണു ഞ്ഞ് കഴിച്ചാ മതി
അ ആഹ് ആ ആഹ് ആഹ് എന്താ ചോറിഞ്ഞ് കൂട്ടാൻ
കുമ്പളങ്ങക്കറി പിന്നെ വത്തല് മീന് പറയും ഞങ്ങള് ചെറിയാ മീന്ല്ലേ ആ മീന് വർത്ത്ട്ട്ണ്ട് പിന്നെ മുരിങ്ങ തോരം വെച്ച്ട്ട്ണ്ട് അതന്നെ ആ ശരി ന്നാ
അ